എന്താ ഇവിടെക്കെ തന്നെ ഉണ്ട് നീ എവിടെയാ
ഞൻ ഇവിടെണ്ട് നമ്മളെ പെരെ തന്നെ ണ്ട് ഇന്ന് കളിച്ചാ പോണ്ടേ ഞമ്മക്ക്
പിന്നെ എന്താ ടൈം ആയിട്ടില്ല ഈവനിങ് ആവട്ടെ ഈ മഴ ഉണ്ടാവന്ന് അറിയത്തില്ല ല്ലെ
മഴല്ലായിരുന്ന മതിന്നോടാ മഴയണ്ടെങ്കിലാണത് സുയിപ്പ് മറ്റ് റ്റേത് എന്താ വച്ചാ മഴ ഇല്ലെങ്കിൽ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ല കളിച്ചാ
ആ പിന്നെ അല്ലെങ്കി ബോളിന്റെ ആഗ്രിപ്പും പോവും ആകെ സ്ലിപ്പ് ആവും
അതെ അതെ മറ്റേ ബോളിയും ബാള് വേത വാള് ഒന്നാമത് ബാള് കേടിയരൊക്കെ നമുക്ക് ഈഈ മയത്തിനുള്ള പ്രശ്നം ഒന്നാമത ബാള് ഭയം കളറൊക്കെ വരും പക്ഷെ ആണ് പെട്ടെന്ന തൊല്ിയാണ് പോയിട്ട നമുക്ക് തീരെം മുതലാവാത്ത മയത്ത് കളിച്ചിട്ട കേട്ടോ എത്ര പന്തൊക്ക നമ്മള് മാറ്റണ അറിയോ
പിന്നെ എന്താ അതേ മരിജി ഇത് കണ്ടിട്ടില്ല ബേറ്റിന്റെ അവസ്ഥ എന്താ കാര കയ്യിൽന്ന് സൂന്നങ്‌ പോകും ആകെ സീനാണ് സം ഓ എത്ര തവണ കയ്യിൽന്ന് പോണം കയ്യിൽന്നൊക്കെ ബാറ്റ്
അതെ നമ്മള് മറ്റേ ഈ മേറ്റ് അതേമാതിരി തീരെ നമ്മള ആ ഗ്രിപ്പ് കിട്ടാത്തത കൊണ്ടാണ്ന്നാൽ പറഞ്ഞിട്ട് കാര്യല്ല കളിക്കാരെ പറഞ്ഞിട്ട് കാര്യല്ല നമ്മുക്ക് എന്താ വച്ചാ ഗ്രിപ്പ് കിട്ടണില്ല ഈ ഗ്രിപ്പ് കിട്ട കിട്ടാത്ത കൊണ്ട് വരുന്ന പ്രശ്നാണ് അത്
ആകെ എല്ലാർക്കും വേണ്ട ത് ഈ ആങ്ങിഓങ്ങി അടി ല്ലേ വേണ്ട ആരും മുട്ടണല്ലല്ലോ അതുകൊണ്ട് കയ്യിപ്പ നോക്കിയാല് ബാറ്റ് ത്തെറിക്കയാണ്
അതെ തീർച്ചയായിട്ടും അതന്നെ പ്രശ്നം വരുന്നത് നമ്മള അവിടെ ഒക്കെ കളിച്ചുമ്പോ ഒന്നാത് നമ്മള് പിന്നെ നമുക്ക് കളിച്ച മെച്ചം എന്താ വെച്ചാ അവിടെ ചൊറകളൊന്നു ഇല്ല ആരോ തൊള്ളയിന്നും കേൾക്കാൻ നിക്കണ്ട പഴയ പഴയ നമ്മുടെ നാട്ടിലൊക്കെ കളിച്ചുമ്പോല്ലാം നമ്മുക്കറില്ലെ ഓരോ ഇത്ര തൊള്ളള്ളിന്ന് ലേഖ ആക്കണ്ടിരുന്നു
പോയാടാ അവിടുന്ന് അവിടുന്ന് പോയാടാ എവിടന്ന് പോയാടോന്ന്
ആന്ന് ഒരു തൊയിരംണ്ടായില്ല ഇപ്പൊ എന്താ വെച്ചാ നമുക്ക് കുറച്ച് മുള്ളു കുത്തുന്ന തന്നെ ഉള്ളൂ പക്ഷെ കളിച്ചുമ്പ എന്താ വെച്ചാ സുഖമാണ് എന്താ വച്ചാ ബുദ്ധിമുട്ടില്ല
ഒരു സമ ഒരു പ്രശ്നല്ല ആ അതന്നെ ആരും കേറി വരുത്തുല്ല നമക്കാട്ട നമ്മള് സമാധാനത്തിൽ കളി ക്ക
അതന്നെ സംഭവം നല്ലത് എന്താ വച്ച കഴിഞ്ഞാല് ഇവടെ നമ്മുടെ ഗ്രൗണ്ട്ന്ന് പറഞ്ഞാ അങ്ങനത്തെ ഗ്രൗണ്ട്ാണ് മറ്റേ ആർക്കും ശല്യല്ല മരങ്ങ കുറച്ച് മരങ്ങൾ ഉണ്ടെങ്കിലും സമാധാനം ഉണ്ട് കളിച്ച എന്താ വച്ചാൽ അവ തൊടുക്ക പോോ അപ്പ എന്താ ബുടുക്ക് ബാള് വന്ന കുുങ്ങളോട് ഞങ്ങൾ പറഞ്ഞില്ലേ എവിടക്കും ബാള് വരരുത്ന്ന് ഒരു ദൂര്മല്ലാത്ത ഗ്രൗണ്ട് ആൾ നമുക്ക് ദൂരം ഉണ്ടായിരുന്നു ഇപ്പൊ ഇപ്പൊ അതിന് പറ്റിയ ഗ്രൗണ്ട്ല്ല
ബോളൊന്നും ആവിെ കാട്ടിക്കുവയ പിന്നെ ആ ബോളും കിട്ടത്തില്ല പിന്നെ
ആ അങ്ങനത്തെരു അങ്ങ അതെ അങ്ങനത്തെ ഒരു വർഷം തന്നെ ഉള്ളൂ പിന്നെ പിന്നെ എന്താ വച്ചാല് ഇവിടെ എന്താ വച്ച് കഴിഞ്ഞാലേ നമ്മുക്ക് പിച്ചും അപ്പൊ ശരിക്കും എല്ലാ സൈടുക്കും കളിച്ചുണ്ടെങ്കി സുഖംന്നട്ടോ നമക്കിപ്പ ഈ വലത്തേ ഭാഗത്തേക്ക് മാത്രാവാണ്ടേ വല്യൊരു സുഖം ഇല്ല ശരിക്ക എല്ലാർത്തും കളിണ്ടെങ്കി നമ്മളെ ഗ്രൗണ്ട് അടിപൊളിയാ
പിന്നെ എന്താ ആ ബാവുളി സെറ്റായി കിട്ടിയാ എന്ത് സുഖാരുന്നു ആ കാട്പുണി കളഞ്ഞാ മതി പറ്റത്തില്ല
ആഹ് അതെ അതെ പക്ഷെ എന്താ വെച്ചാല് നമ്മള് ഈ കാടെ കാടു വെട്ടി നശിപ്പിച്ചാ പറ്റൂല നമ്മക്ക് അവിടെ കളിച്ചാൻ കിട്ടണ തന്നെ ഭാഗ്യാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഈ ബിടുത്തെമാതിരിയല്ല നമ്മളെ ഈ ഫൊ നമ്മളെ നാട്ട്ത്തെമായിരിന്നൊല്ല കാ കാടു വെട്ടി നശി പ്പിച്ചാ പക്ഷെ ഭയങ്കര പ്രശ്നാണ് നമ്മടെ നാട്ട്ത്തെ പൊ ഫോറസ്റ്റ് ഏരിയേല് തന്നെ കൊറച്ച് കൊയപ്പല്ലാത്തകൊണ്ട് ഞമ്മക്ക് കളിച്ചാൻ പറ്റുന്നില്ലേ ഈ ചെല
ഉം സത്യം ഉം പക്ഷെ അവര് കണ്ടിട്ട്ണ്ട് ഇതുവരെ പ്രശ്നൊന്നും ഉണ്ടാവത്തില്ലാന്ന് തോന്നുന്നു ല്ലേ
ഇല്ലല്ല കാരണം എന്താറിയോ നമ്മക്കിപ്പ അവിടെ കളിച്ചത് ന്ന് പറഞ്ഞ് കഴിഞ്ഞാല് ഓല് നമ്മളൊപ്പം കളിച്ചിട്ടുണ്ടല്ലോ അതൊണ്ട് പ്രശ്നല്ല കാരണം പിന്നെ എന്താ വെച്ചാ വല്ല കാട്ടിലുവല്ല അഥവാ നാട്ടിന്ന് കുറച്ചുള്ളൂ അതുകൊണ്ടാണൊന്നൊന്നും പറയാത്തത്
മുഖ്യ
ആഹ് അതാണ് സംഭവം മറ്റേത് അങ്ങല്ലേ മറ്റേത് ഇത് ഓരോ തൊടൂര് നമ്മള് ശരിക്കും നമ്മളെ തൊടൂല ആൾക്കാര് കളിച്ചുന്ന പറഞ്ഞ കാരം ബാളപ്പുറത്തെ തൊടുക്ക് പോയാൽ ഓര് പറയും
സത്യം നമുക്ക് പിന്നെ ക ഫോ കാട്യേത നമുക്കാദ്യം പറയാം ഇങ്ങളെന്തിനാ പേടി ച്ചാൽ മതി വേറെ നമുക്കൊന്നും ടെൻഷനവിടില്ല നല്ല സമാധാനത്തി ഇര്ന്ന് കളിക്കാം
അതന്നെ സംഭവം അതന്നെ സംഭവം മറ്റേത് അങ്ങ നല്ലെ മറ്റേത് ഈ ആൾക്കാരെ ചൊറ ചൊറ അതാണ് മ് സഹിച്ചാത്തെ നമ്മക്ക് തീരെ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാതെ കളിന്നന്നെ വെറുക്കണ ഒരു കാര്യാണ് മറ്റുള്ളവര് ഇങ്ങള് നിങ്ങള് കളി നിർത്തിക്കോളി അല്ലെങ്കി ഇങ്ങള് ഇബ്ടെ കളിച്ചണ്ട അങ്ങനൊരു വർത്താനം പറുമ്പോ അല്ല ഞങ്ങള തോട്ക്ക് പന്ത്‌ വന്നു കഴിഞ്ഞാ ഭയങ്കര പ്രശ്നമാണ് അങ്ങനത്തക്കൊരു വർത്താനം വരുന്നുണ്ടല്ലോ അത് ഇണ്ടാവൂല ഇത് ദോണ്ട്
അന്ന് നമുക്ക് അടിച്ചു വിടാൻ പറ്റൂല പന്ത് അടിച്ചു വിട്ട അപ്പുറത്തെ വീട്ടിന്റെ ജനല് പറമ്പിന്റെ സൈഡിന്റെ മേലെ വാർ പ്പിമേലെ ഓട് പൊട്ടിക്ക ഈ കാലത്തിന്നിപ്പോ ഇവടെ പറഞ്ഞാ പ്രശ്നല്ല കാടായതോണ്ട്
അതെ അതെ മ്മക്ക് ആകെള്ള മെച്ചം അതാണ് പിന്നെന്തന്ന്ച്ചാ മ്മക്ക് രാവി ലേന്ന് സരിക്ക് കളി തൊടങ്ങണം അതാണ് അയിന്റൊരു വൈബ് ച്ചന്തറിയോ ഇപ്പൊ വർ അ ഇപ്പോന്ന് പർഞ്ഞു കയിഞ്ഞാ എന്നെ എല്ലാരും ഓരോരോ ജോലിക്ക് പോയോണ്ടാണ് ആരെ ആരേം കിട്ട്ണില്ലേ പിന്നെ മയക്കാലായിലെ ഇഞ്പ്പം കളി കണക്കന്ന കര കര ഈവെനിംഗാവുമ്പോ മഴക്കാറ് വരും പെയ്യൂല
ഇപ്പൊ ഇന്നൽത്തെ കളി മിസ്സായെതെങ്ങനെ ഇതേ മഴകാറിന്റെ സീൻ കാര്ണന്നെ ഇന്നൽത്തെ കളി മിസ്സ്‌ സായെ
ഇജ്ജ് പർഞ്ഞ ശര്യാണ് കാരണം ഈ മഴ പെയ്ത് കഴിഞ്ഞാ പിന്നെ ഞമ്മക്ക് കളിച്ചാൻ കഴിയണില്ലേ മഴ പെയ്ത് കൾച്ചാൻ കയ്യ് ട്ട്ന്നില്ലാന്നല്ല നമ്മള് കൾച്ചുമ്പം നമ്മക്കൊരു മ്മക്കൊര് ഏഹ് ഒര് ഒരു എനർജി കിട്ട്ന്നില്ല അമ്മക്കൊരു കളിച്ചണ്ന്റെ ഒരു ഇത്ണ്ടല്ലോ ഒരുചൂട് അത് കിട്ട് ട്ട്ണില്ല അതാണ് ഞമ്മക്ക് കളി പറ്റ് റ്റ്ണെ
മെയ്നായിട്ടതാ സീ
മറ്റെശേ ന്തായാലും ആൾക്കാരൊക്ക വര്ന്ണ്ട്ട്ടോ എല്ലാരും അത്യാവശ്യം ഇപ്പന്താച്ചാ പയേ പോലൊന്നൊല്ല എല്ലാരും ഫാസ്റ്റൊക്കെ കൾച്ച് പട്ച്ചും മറ്റേ നമുക്ക് വെറും ഒരു സ്പിന്ന് മാത്രേ കൾച്ചാ പറ്റിര്ന്നുള്ളു അതറീലെ അനക്ക്
പിന്നെന്താ എല്ലാർക്കിപ്പല്ലാരും അതോണ്ട് ഇതായി ഒക്കെ ആയിവര്ന്ണ്ട്പ്പ സാത് സ്പീഡായതൊണ്ടേ എല്ലാർക്കും ബാറ്റെന്നെ ശര്യാവ്ണ്ട്പ്പൊ പണ്ട് എല്ലാരു ഈ സ്പിന്ന് കളിച്ചോണ്ടേ ആരും കളിയോക്കെര്ന്നില്ല.
അതെ അത്‌ ഇജ്ജ് പറഞ്ഞെ ശര്യാ അതെന്തേച്ചാന്നാലെ പണ്ട്ന്ന്പറഞ്ഞാലേ ഞമ്മള് മറ്റ് സ്റ്റെമ്പറോണ്ടാ കൾച്ചീന്നെ അതോണ്ടൊക്കെ ചെല്പം മ്മളെ മേത്തണ്ട് കൊണ്ടീനെ വിവരാണ്ടറിം ഇതങ്ങനല്ല ഇത് മ്മക്കെന്ത്തെച്ചാന്നാല് സിമ്പിളായിട്ട് ബാള് വരാ അത്‌ ഏ മ്മ് ബാള് മ്മക്ക് പേട്ച്ചാല്ല തട്ട്യാ ന്നതാവ്ന്ന് പേടിക്കാനില്ല അതോണ്ടന്നെ മ്മക്ക് എല്ലാർക്കും ധൈര്യതോടെ കൾച്ചാൻ കയ്യണ്ട് ഇപ്പ ഇന്നബോള് വന്നാ ഇങ്ങനെ കൾച്ചാ പിന്നതെപോലെ ഇപ്പ ഫാസ്റ്റേന്നർഞ്ഞാ മ്മക്കൊരു പെട് പാ മറ്റെ ഫാസ്റ്റ് സ് ആ ബാളന്നെ ഫാസ്റ്റക്കെ മ്മക്ക് പാസ്റ്റന്നെ ആവുമ്പോ മ്മക്കൊരു പേടിണ്ടാവും ഇന്നിപ്പത് ആഹ് അത് ഞമ്മക്ക് അവിടിം ഇവടിം കൊള്ളൊന്നൊക്കൊരു പേടിണ്ടായിരുന്നു പ്പങ്ങനല്ല ഇപ്പ് ഇപ്പ ആ ഒരു പേടില്ലാതെ എല്ലാർക്കും അത്യാവശ്യം ബാറ്റ്മ്മ തട്ട്ണൊരു കളിക്കാരായി മാറീണ് മറ്റേത് ഞമ്മക്ക് ഫാസ്റ്റർഞ്ഞാർ ന്നാ ക് താട്ടാ ചേലോൽക്ക് തട്ട്ണൊൽക്കങ്ങനെ തട്ടും അല്ലാതോല് ഇങ്ങനെ ബാളിങ്ങനെ തിന്ന്ക്ക ആ ഒര് ചിന്താഗത്യയായിരുന്നു ഏഹ് അല്ലെ?
അതെ
ആഹ് അങ്ങനാണ്ടായിര്ന്നു അന്നൊക്കെ ഇപ്പങ്ങനല്ല ഇപ്പ എല്ലാർക്കും ഇപ്പവിടെ ബാറ്റ്മ്മെ തട്ടാത്ത കുട്ട്യേള് വരെ ഇല്ല അത്രിം എല്ലാർക്കും തട്ട്ണ്ട് പ്പ മ്മടെ അവ്ട്ത്തെ ഗ്രൗണ്ട്ല് ഏഹ് ക്ഷേ മ്മ ളട്ത്തെ ഗ്രോണ്ടിനെ കുർ എന്തായി അന്റെ അഭിപ്രായം
സത്യം പറഞ്ഞാ നല്ല അഭിപ്രായട്ടോ ഞാൻ കൊറേ കാലായിട്ട് കളിച്ചീനിയൊരു നല്ലൊരു ഗ്രൗണ്ട് ആയിട്ട് തോന്ന്ണ്ട് എന്താച്ച നമുക്ക് കാറ്റ് നല്ലൊരു അന്തരീക്ഷം എപ്പോ എപ്പം ചെന്നാലും അവിടെ നമുക്കൊരു ഭയങ്കര ചൂടായിട്ടൊന്നുല്ല ചുറ്റും കാടായതോണ്ട് ഒരു പോസ്റ്റീവ് എനർജി അവിടെ കിട്ട്ണ്ട് അതോണ്ട് നമുക്കൊരു പ്രശ്നോല്ല ആടെ പിന്നെ കളിക്കാനും സുഖാണ് പ്പൊരാകോരു നെഗറ്റീവ്ന്നാറിയാന് നമുക്ക് റൈറ്റ് സൈഡ്ക്ക് വലത് സൈഡ്ക്ക് കാടായതോണ്ട് മാത്രോരു ചെറിയ പ്രശ്നം വേറൊരു സീനുല്ല അല്ലെങ്കി മ്മക്ക് ഏത് സൈഡ്ലും അടിച് കളിക്ക. അതുകൂടെ നോക്കറ്റ് പാ
അതെ അതെ അതെ ഇത് പറഞ്ഞ ശരി കാരണം എന്താ വെച്ച കാരണം പിന്നെ മ്മ പി ചോന്ന് ഞ്ഞാല് ആ ഒരു കുന്ന ഇറക്കുള്ള ഫുട്ബോൾ എന്താലും ആഹ് ഗ്രൗണ്ട് പ ക്രിക്കറ്റന് എന്തായാലും ആ ഗ്രൗണ്ട് പറ്റ് റ്റും കാരണം എന്ത വച്ച് കഴഞ്ഞാല് അുകൊണ്ട ഫുട്ബോൾ പക്കത്തൊണ്ട് തന്നെ നമുക്ക് ക്രിക്കറ്റന് അത്യാവശ്യം പിച്ച ഒന്ന് അങ്ങോട്ട്‌ ഇങ്ങോട്ട് നീകീട്ട് പിച്ചാണ് പക്ഷെ എന്താ വച്ചാൽ വേറെ വിഷയംന്താ വച്ചാ ആടെ ബോളിംഗ് ആര്ക് അനുകൂല നമ്മടെ ആ പിച്ച ബാറ്റിങ്ങിനേക്കാും ബോളിങ് ബോളിംഗ് ങ്ങര്ക് പിച്ച് അനുകൂലം
സത്യം സത്യയിട്ടും കാരണം എന്താ പറയാ കാരണം ഈ സൈഡിൽ നിന്ന് അടിക്കയാണെങ്ക തന്നെ പക്ഷെ ഇടയ്ക്ക നമുക്കിപ്പ ബോളിങ്ങിനിലും ഇ നീ ശ്രദ്ധിച്ചിട്ടില്ല ഈ ലെഫ്റ്റ് സൈഡില ഒരു കുന്നില്ലത് ബാറ്റ് ചെയ്യുമ്പോ കറക്റ്റ് എല്ലാരും ബോളേഴ്സ് മൊ എടത്തി ഈ സൈഡ് കെ ചെയ്തിട്ട് അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ ആ കൊന്ന് ഞൻ എപ്പോഴും ശ്രദ്ധിക്കുന്നതാ കാരണം വിക്കറ്റ് എടുക്കണന്നുണ്ടെങ്കിൽ മെയിനായിട്ട് അവ മാര് സേ സ്പിന്നേഴ്സ് മെയ്നായിട്ട് കുന്നുമൊക്കെ ചെയ്യ ഇവിടുന്ന് ഇടു ചെയ്ത കറക്റ്റ് മിഡിൽ സ്റ്റേമ്പ് എടുകാ പ്ലാൻ നൊക്കെയാണ് കുറെ ആൾക്കാര്
അതെ അത് ഇജ്ജ് പറഞ്ഞെ ശരിയെന്നാണ് അവിടെ എന്താ വെച്ച് കഴിഞ്ഞാല് ഫാസ്റ്റ് ബോൾന്ന് പറഞ്ഞാ തന്നെ പിന്നെ അപ്പ പിന്നെ ആ സൈഡിക്ക് ഔട്ട് ആവുകൊണ്ടാണ് അവിടുത്തെ ഈ ഒരു ഇത് വന്ന്ക്കണേ കാരണം അപ്പർത്തെ സൈഡിക്ക് ഔട്ട് ആവുകൊണ്ട് എന്താച്ച് കഴിഞ്ഞാല് ഈ ഒര് നമ്മക്ക് ബോളിംഗാര്ക്ക് അനുകൂലാ കാരണം ലാ മാക് ആ സൈഡ്ക്ക് ഒയിച്ചിട്ട് കഴിഞ്ഞാ വൈഡായിട്ടില്ലെങ്കി അടിച്ച് കയിഞ്ഞാ ഔട്ട് ഒറപ്പായി കാരണം എന്താ വെച്ചാ ഇപ്പർത്തേക്ക് അങ്ങനെയല്ല ലെഫ്റ്റ് സൈഡ്ക്ക് പിന്നെയും മാക്സിമം കളിക്കാൻ കഴും ഫാസ്റ്റ് കാരണം ബാള് സ്പീഡ് ഉണ്ടാവുകൊണ്ട് ബാറ്റിൽ കൊള്ളേണ്ട ആവശ്യമുള്ളു ബാള് നേരെ ലൈനിക്ക് എത്തും എവിടെ ഇനിപ്പോ ക പുടുത്തത്തിന്റെ അവിടെ തട്ടിയൽ ആർക്കും ബാള് ദൈനികത്തിന് പിച്ചായി മാറിയിട്ടുണ്ടത് മറ്റേത് അങ്ങനെ ഇല്ലായിരുന്നു അടിച്ചെടുക്കുന്ന വേണ കാരണം സ്പിന്നൊക്കെ മാക്സിമം നമ്മൾ എഫർട്ട എടുത്ത് അ ചില പാടടു
നല്ല പവറ് കൊടുക്കണം നല്ലൊരു ഇത് കൊടുത്താല്ലെങ്കിൽ അത് പറ്റി ല്ലേ പിന്നെ നമ്മളെ ബോള് ഇടക്കർക്ക് വെയിറ്റ് കുറഞ്ഞ ബോൾ ആയതൊണ്ട് നമുക്ക് അടിക്കുമ്പോ പെട്ടെന്ന് അങ്ങോട്ട് എത്തിക്കോണ എന്നില്ല
ഇല്ല ഇ ഇല്ല അതെ അതെ അതെ പിന്നെ ബിൽഡിംഗും തന്നെ നമുക്ക് ബുദ്ധിമുട്ടില്ല കുറെ ലോങ് പോലെ ഈ മരങ്ങളൊക്കെണ്ടാവ അവിടെവിടെക്കെ തട്ടിട്ട് ക്ക് ബാള് നക്കണ്ട് അത് തന്നെ നമുക്ക് സമാധാന
ഗ്രൗണ്ടിന്റെ സെന്റർത്ത് ആ മരമല്ലേ ആ വലയ മരം ഗ്രൗണ്ടിന്റെ സെന്ററിൽ ഒരു മരല്ലേ
അത് ആ അത് മുക്ക് അല്ല അത് അത് തട സം ണെങ്കിൽ പോലും വേ വേനൽ കാലത്ത് കളിച്ചുമ്പോ നമുക്ക് മെ എന്താ ച്ചാ ൻ്റെ ചുവട്ടിൽ പോയി നീ മഴയാണെങ്കിലും കുറച്ചൊക്കെ ആ മഴയാണെങ്കിലും കുറച്ചൊക്കെ നമുക്ക് അയി ഇയില് പോയി നക്കുമ്പോ എന്താ വെച്ചാ അന് ആ ഒരു സമാധാനംണ്ട് മറ്റേത് അങ്ങനെയല്ല അവിടെ ആ മരം കൂടി ഇല്ലെങ്കിൽ പ നമുക്ക് ചൂട് സഹിച്ചൂല്ല കാരണം രാവിലത്തെ കളിക്കൊന്നും തീരടക്കൂല്ലേ രാവിലെ ഇപ്പോ ബാറ്റിംഗു കാര അവിടെ മാത്രേ വെയിലൂ വരൂള്ളൂ രാവില കളിച്ച എക്സ്പീരിയൻസ് പറയാങ്കിൽ രാവിലെ അവിടെ മാത്രമേ നമക്ക് വൈക കണ്ടിട്ടുള്ളു പിന്നെ ആ മരം ഉണ്ടാവോണ്ട് നമുക്ക് എന്ത്‌ല്ല നമ്മുക്ക് ഫീൽഡ് ഇത്ല്ല ഫീൽഡിംഗാർക്ക് വെയിയിലുണ്ടെങ്കിൽ കളി പെട്ടെന്ന് നിക്കുഅയ്
സത്യം
ആ അതാണ് സത്യത്തിൽ പറഞ്ഞാല് പിന്നെ ഇവിടെ കളിച്ചിണിൽ ഏറ്റവും നല്ലത് എന്താ വെച്ച കഴിഞ്ഞാല് നമുക്ക് ഏറ്റവും കൂടുതൽ ഒന്നാമത് ആൾക്കാർ പ്രശ്നല്ല രണ്ടാമത് പിന്നെ സമാധാനത്തിൽ കളിക്കാ പിന്നെ ആ എന്താ ആരോട് സമാധാനം പറയേണ്ട ആവശ്യല്ല പിന്നെ അതേപോലെ തന്നെ
പിന്നെ നല്ലൊര് ഗ്രൗണ്ടാണ് വലിയൊരു ഗ്രൗണ്ട് ണ്ടാണ് നമുക്ക് ഓപ്പൺ ആയിട്ടുള്ള ഒരു ഗ്രൗണ്ട് ആണ് നമ്മള് പണ്ടത്തെ പോലത്തെ ആ ചെറിയ ഗ്രൗണ്ടും ചെറിയ ഗ്രൗണ്ട് പോലെയ ഒന്നും അല്ല നമുക്ക് ആ പണ്ടത്ത ആണ അപേക്ഷിച്ച് നോക്കാണ് പണ്ടത്തെ ചെറിയ സംഭവം മുട്ടി മുട്ടി ഡിഫൻഡറ് ചെയ്ത് കളിക്കും വേണോ ഇതങ്ങനെയല്ല നമുക്ക് അടിച്ചച്ച് എങ്ങോട്ടും അടിച്ചു വിടാ ആരിം ടെൻഷനും പേടിയും ഒന്നും മാറ്റ എടുത്ത കൊ കൊണ്ട വന്നാ മാത്രം മതി ബോള്
അതെ അഎ ജ്ജ് പറഞ്ഞ ശരി തന്നെയാണ് ഇപ്പോ എന്ന് പറഞ്ഞഞ് കഴിഞ്ഞാല് പണ്ട് അങ്ങനെയല്ലേ പണ്ട് നമ്മള് കളിച്ച അടിച്ച എത്തിച്ചെന്നെ അടിച്ചാ തൊട്ടാ സിക്സ്ണ് കാരണം എ ഗ്രൗണ്ട് ഇല്ല ഇതങ്ങനല്ല മാക്സിമം ഒരു ആവറേജ് കളിച്ചല്ല ഗ്രൗണ്ട് ഉണ്ട്
ആഹ സത്യം
അതാണ് സംഭവം
പക്ഷെ പണ്ടത്തെ പക്ഷ ഇപ്പൊ ആൾക്കാരും കൊറെേ പേരുണ്ടല്ലോ ഇ എത്ര കം ആൾക്കാര കളിക്കാൻ വരുന്ന ആദ്യ കൊറച്ച് നമ്മളെ കളി കണ്ടിട്ട് എത്ര പേര്പ്പ അങ്ങോട്ട് കളി കാണാൻ വരുന്നുണ്ട് കളിക്കാനും വരുന്നുണ്ട് ഇല്ല കളിക്കും
ണ്ടായിന്നോ ഏ ഇപ്പൊ അങ്ങനത്തെ പ്രശ്നല്ല എന്തായാലും ഇതിനെക്കെ കുറിച്ച് പറയാണെങ്കി ഒരുപാട് പറയാണ്ട് നമ്മക്ക് എന്തായാലുംന്ന് ഈവനിങ് കളിച്ചാ പോകുമ്പോ ബാ
ഓക്കെ ഓക്കെ ഓക്കെ ശരി ശരി ഓക്കെ നോക്കാം നമുക്ക്